ആഹ് കേ
ആഹ് ആഹ് കേക്കുന്നുണ്ട്
ആഹ് ഉം മഴയൊക്കെ എങ്ങനുണ്ട്? ചാറിയതേള്ളൂ
ആഹ് വടെ നല്ല മഴയാണ്?
ആഹാ ഇവിടെ ഒന്ന് പറക്കും വെയിലറക്കും പിന്നേം ചാറും ഒന്ന് പറക്കും
അതെല്ലെ വിടെ ഇന്നലെ രാത്രി ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴയാണ് പിന്നെ രാവിലെ ചെറിയൊരു വെളിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്.
ആഹഹാ ആഹ് ഹാ ആ
പിന്നെ ആഹ് ഊണ് കഴിഞ്ഞു ആഹ് കഴിച്ചു
ആഹാ എന്താ വായിരുന്നു കറി
മന്തിണ്ടാക്കിയതേരുന്നു.
ഓഹോ ഹോ ഹോ ഉച്ചക്കി മന്തിയെ
ആഹ് ഉച്ചക്ക് മന്തി ണ്ടാക്കി ബീഫ് മന്തി ണ്ടാക്കി ഉം ഉം
ആഹ്
നിങ്ങളങ്ങോട്ടൊക്കെ പൂരങ്ങളൊക്കെണ്ടോ
ആഹ് ഒണ്ടൊണ്ട്
ഉണ്ടണ്ടല്ലേ ഞങ്ങളെ ഇ ഇങ്ങോ അവിടൊക്കെ ണ്ടായിരുന്നു ആഹ് ഈ മാസ ത്തോടു കൂടി കഴിഞ്ഞു തോന്നുന്നല്ലേ
ഉം കഴിഞ്ഞു കഴിഞ്ഞു
ആം ഞങ്ങള അങ്ങോട്ടൊക്കെ നല്ല ഉം ഈ ഈ മാസം ഈ ഒര് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മെയ് പതിനൊന്നും പന്ത്രണ്ടും ഭയങ്കര പരിപാടിയേര്ന്നു കാളവേലയൊക്കെ കേട്ടിട്ടുണ്ടോ
ആഹ് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല
ആഹ് ഭയങ്കര രസാ ഭയങ്കര രസാ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കാണാൻ പോയത് ഭയങ്കര ആഘോഷാണ് ഞങ്ങള് കാ വീട്ടന്ന് കാണാപോയിട്ടുണ്ടായിരുന്നു ഉം ആഹ് ആഹ് ഏയ് കാള ഒരറുവത് കാളെയൊക്കെ ണ്ടാവും ഭയങ്കര എന്ത ആഹ് വയ യങ്കര ആ നാട്ടില് ഫുള്ള് ഭയങ്കര ആഘോഷേയിരിക്കും അന്ന് കച്ചോടക്കാരൊക്കെ ഫുള്ള് കച്ചോടക്കാരൊക്കായിട്ട് ഭയങ്കര രസാണ്
ആഹ് ഹാ ഹാ കേട്ടിട്ടുണ്ട് പക്ഷെ കാണാൻ പറ്റിട്ടില്ല ഇതുവരെ
അതെല്ലെ ആഹ് ഞാൻ ഫസ്റ്റായിട്ട് കാണാണ് ഇങ്ങനെ പൂരങ്ങള് പൂ രങ്ങള് അതൊക്കെ ഞങ്ങളെ നാട്ടില്ണ്ട് പക്ഷെ ഞാന് കണ്ടിട്ട് ട്ടില്ല്യ അങ്ങനെ ഡയറക്റ്റ് കണ്ടിട്ടില്ല ആഹ് ഈ പ്രാവശ്യം ഞാൻ ഡയറക്ട് കണ്ടു
ഉം ഉം ഉം
ഉം
ഉം ഹും
അപ്പൊ ആ തെ കാണാനൊന്നും പോവലില്ല്യേ
ഒണ്ട് പക്ഷെ ഇവി ത്തെ അങ്ങനെ അടുത്തള്ള അം അമ്പലങ്ങളിൽ അങ്ങനില്ല സാധാ ഇതാ
ആഹ് സാധാ പൂരങ്ങളാണ്
ആഹ് സാധാ പൂരങ്ങൾ മറ്റേതൊക്കെന്ന് പറയുമ്പം ഇച്ച് രൂടെ ത് നീ ദൂരെയൊള്ള അമ്പലങ്ങളില ആഹ് ആനയൊണ്ടാരുന്നല്ലേ ഇവിടെ
ആഹ് തൂതപൂരംന്ന് പർനാ പൂരണ്ട് അവ്ട ഫുള്ളാനെയാണ്
ഉം ഉം ഉം
പിന്നെ ഞങ്ങള അടുത്തായിട്ടുള്ളത് അവിടെ ഹ് ഇതാണ് മറ്റേ കാള ഡി ജെ ഒക്കെ ആയിട്ട് ഭയങ്കര അതു മറ്റേ വെടിക്കെട്ടൊക്കെ
ആഹ് ആഹ് ആഹ്
ഉം ഭയങ്കര രസാ
ഓഹ് കേട്ട്ട്ട്ണ്ട് പക്ഷേ പോവാപറ്റിട്ടില്ലത്വരെ
അതെല്ലേ ആഹ് ആഹ്
പിന്നെ എന്തോഉണ്ടവടെ
എന്താ കുട്ട്യളൊക്കെ എണീച്ചിട്ടുണ്ടാവൂലേ
ആഹ് കളിക്കുന്നിവിടെ
ആഹ് ആഹ് ആഹ് നല്ല സൗണ്ട് ഇണ്ട്
ടി വിടെ വടെ ചാനല്മാറ്റികൊടുക്കാ വിളിച്ച
ആഹ് ആഹ് ആഹ്
ആഹ് പിന്നെ എന്താ അവടെ?
പിന്നൊക്കെ നല്ല നല്ലതാണ്.
ആഹ് ടി. വി കാണോ പകലൊക്കെ?
ടി വി ഇപ്പൊ ഫോണ്ള്ള കാരണം ടി വി അങ്ങനെ പിന്നെ കുട്ടേൾക്ക് മോൾക്ക് ഞാന്. ആഹ് ടി വി വെച്ച് ഓണാക്കി കൊടുക്കും എന്താച്ചാല് ഫുൾ ടൈം ഫോൺന്നെണല്ലോ ഇപ്പോ. ആഹ് എനിക്കന്തേലും പണി ആഹ് വീട്ടിലെന്തെലും ജോലി ചെയ്യണെങ്കില് അവൾ ക്ക് ഫോണോടുക്കണം അപ്പൊ ഈ കാർട്ടൂണൊക്കെ ഇട്ടൊടുത്താല്. ആഹ് അങ്ങനെ ഫോൺ എപ്പോഴും നോക്കുന്നത് കേടല്ലേ. അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാന് ടി വി തൊറന്നൊട്ക്കും.
ഇത്ര നേരം ടി വി ഫോണ് വാണന്ന് വഴക്കുണ്ടാക്കായിരുന്നു ഞാൻ പിന്നെ ടി വി വെച് കൊടുത്തു.
ആഹ് ആഹ് അതന്നെ ഇപ്പൊ അവർക്ക് ടി വി ഒന്നല്ല വേണ്ടത് ഫോണാണ് വേണ്ടത്.
ആഹ് ഫോണാ ഫോണ സ്കൂള് തൊറക്കോല്ലേ ഇനി ഫോണിൽങ്ങ ഇതായപ്പോയി സ്കൂൾ തൊറക്കുമ്പഴത്തേക്ക് പിന്നെ.
ആഹ് അതെ അതെ. ആഹ് പിന്നെ കണ്ണിന് ഭയങ്കര കേടാണല്ലേ നമ്മള്.
ആഹ് കേട കൊറചേരൊക്കെ കണ്ടാ കൊഴപ്പഇല്ല ഇത് എ ഇത്ര ഇരുവത്ത്നാല മണിക്കുറും കണ്ടോണ്ടിരുന്നയിരിക്കും. ഫോൺ മേടിച്ചാ പിന്നെ തരത്തില്ല പിള്ളേര്.
ആഹ് അതാണ് ഫോണ് കൊടുത്താ പിന്നെ അവര് എവിടെള്ളതൊന് നോക്കന്നെ വേണ്ട രൊ ഒരു ആഹ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഫോണേട്ട് അങ്ങനെ ഇര്ന്നോള്. എത്ര ടൈം വേണങ്കിലും അവര് ഫോണേട്ട് ഇരിക്കും അതെ.
നമ്മക്ക് നമ്മള് അത്യാവശ്യം അടുക്കളലൊക്കെ പ ഇത് കൊടുത്തിട്ടാ. അമ്മള് ചെയ്യുന്നേ പക്ഷെ കൊറെ കയ്യുമ്പോ പിള്ളേരങ്ങ്. അതിനോടങ് ഇതാവും ഫോണ് ഫോണ് ഫോണ്.
ആഹ് അതതന്നെ. ഇപ്പ ഇപ്പം വേറള്ള കണി കളിയൊന്നും അവർക്ക് അറിയിൽ അറിയില്ല. നമ്മളൊക്ക് ചെറുതാവുമ്പോ എന്താണ് വേറെ ചോ കുട്ട്യള് ചോറും കറിം അങ്ങനൊക്കെ വെച്ച് കളിക്. അതൊക്കെയാണല്ലോ ഇപ്പൊ ഇപ്പഴത്തെ പിള്ളേർക്ക അവന്നും അറിയില്ല ഇപ്പൊ ഫോണ്.
അതന്നെ ഇപ്പ പിന്നെ എല്ലാ സാനങ്ങളും മേടികാൻ കിട്ടുവല്ലേ കഞ്ഞി കറിയൊക്ക വെക്കുന്നതല്ലാം.
ആഹ് അതന്നെ അതന്നെ.
ആഹ് അതുകൊണ്ട് പിന്നെ അപ്പറ പിള്ളേരുക്കായിട്ടിരുന്ന് കളിക്കൊക്കെ ചെയ്യും.
അതെ അതെ ആഹ്.
ആഹ് പിന്നെ സന്ധ്യ ആവുമ്പോത്തേക്ക് പിന്നെ ഫോണ് വേണം.
ആഹ് അതന്നെ അപ്പൊ ഒരു ഫോണ് വാണം.
കൊടുക്കും. പിന്നെ വഴക്കുണ്ടാക്കണ്ടല്ലോന്നും കൊണ്ടേ.
ആഹ് ആഹഹ് അതന്നെ ഞാനും എനി ഇക്ക് ജോലി ചെയ്യണെങ്കിൽ ഫോണ് കൊടുക്കല് നിർബന്ധാണ് വീട്ടില് വേറാരുല്ല നോ
ആഹ് ഇവിടെ അത് തന്നെ പിള്ളേർ ഫോണ് കൊടുത്താലേ നടക്കത്തുള്ളൂ അല്ല ഇമ്മടെ പണിയൊന്നും നടക്കത്തുല്ല.
ആഹ് അതെ പണിയൊന്നും കഴിയില്ല അപ്പൊ കൊറേ അപ്പൊ ഞാൻ ഫോൺ കൊടുക്കും പിന്നെ പിന്നെ ഈ വെയില് കാരണം അവരെ മുറ്റത്ത്കെറക്കാനും പറ്റൂലല്ലോ പിന്നെ പാമ്പ് അങ്ങനെയൊക്കെ ഓരോന്ന് കേട്ടിട്ടൊക്കെ നമ്മള് മുറ്റത്തെറ ക്കാനും പേടിയാണ്.
അതുമല്ല രാത്രിയിലൊക്കെ ഫോണ് കാഴ്ച അതായത് രാവിലെ സ്കൂളിൽ പോകുന്ന സമയാ പിന്നെ എഴുന്നേക്കത്തും ഇല്ല
ആഹ് അതന്നെ അതന്നെ ഞങ്ങക്ക് എനിക്ക് ഞങ്ങക്ക് മദ്രസുള്ള ആഹ് മദ്രാസുള്ള കാരണം പിന്നെ രാത്രി അവര് വേം ഒറങ്ങും മദ്രസ് ത് ഒരു ഏഴ് മണി ഒക്കെ ആകുമ്പോ മദ്രസ് പോവണം അപ്പൊ പിന്നെ നേരത്തെണീ ക്കണല്ലോ അപ്പൊ പിന്നെ വേഗം പഠിക്കൽ കഴിഞ്ഞാൽ വേഗം ഉറങ്ങും പകലാണ് പകല് സ്കൂളില്ലാത്ത കാരണം സ്കൂൾ ഉണ്ടായാൽ പിന്നെ ഫോണി കളി ഇത്ര ഇത്രണ്ടാവൂല കൊറച്ച് കൊറയും ആഹ്
ഇവിടെ അതന്നെ സ്കൂളി പോകുമ്പൊ പിന്നെ കൊഴപ്പഇല്ല രാവിലെ പ്പൊ പിന്നെ നാല് മണിയാകും. ആഹ് പിന്നെ വന്ന് കഴിഞ്ഞുള്ള ഇതേ ഉള്ളൂ ഇപ്പൊ അവധി ആയോ ണ്ടാ
ആഹ് അതെ തെ ഉം
കളറിംഗ് ബുക്കും അത് ഇതൊക്കെ മേടിച്ച് കൊടുക്കും എന്നാലും
ആഹ് അതന്നെ സ്കൂളില് അവർക്ക് ഡെയിലി വർക്ക് ടീച്ചർ വിട്ട് കൊടുക്കും എന്നാലും അതൊന്നും നോക്കാനോൽക്ക് ടൈമേ ണ്ടാവില്ല.
ആഹ് അതെ അതെ പിള്ളേർക്കിപ്പൊ ഫോണ അല്ല പിള്ളേർക്ക് ഇപ്പൊ ഫോണാ ന്ന്.
ആഹ് അതന്നെ ഫോണാണ്.
ഫോണിലങ്‌ ഇതായിരിക്കുവാ
അതെ അതെ ഉം
ആഹ് പിന്നെ
ഉം ഉം ഉം
എന്താ
ആഹ് കുട്ട്യാള് ചെറുത് ഒറങ്ങി അതാ ഞാൻ വിളിക്കാൻ പറഞ്ഞത്. ഉം ആഹഹ് ഒരാൾ ഒറങ്ങി ചെറുത് ഒറങ്ങി ഇനി ഉം ഇവടെ ഒരാൾ ഒറങ്ങാനുണ്ട്. ആഹ് അതന്നെ
ആഹ് മൂത്തോള് ഒറങ്ങത്തേയില്ല രാത്രിയവള് ഒറക്കേ ഉള്ളൂ പകലൊന്നും ഒറങ്ങത്തില്ല -
ആഹ് അതെല്ലേ
പിന്നെ സ്കൂളിൽ പോകുമ്പം അവടെ ഒറങ്ങും അതേയുള്ളു.
ആഹ് ഈ പ്രാവ ഈ പ്രാവശ്യം യു കെ ജിക്കാണോ?
എൽ കെ ആഹ് യൂ കെ ജി യൂ കെ ജി
ആഹ് ആഹ് യു കെ ജി ആകുമ്പോ അവർക്ക് പകല് ഒറങ്ങാൻ ടൈമുണ്ടാവോല്ലൊ
ആഹ് രണ്ട് മണി പന്ത്രണ്ടരയ്ക്കെ ആയ ചോറ് കൊടുത്തിട്ട് കെടത്തി ഒറക്കോന്ന് തോന്നുന്നു രണ്ട്
ആഹ് ഉണ്ടൊ ആഹ് ഒറക്കോന്ന് തോന്നുന്നു ആഹ് അതെന്നെ ഉം
ഉള്ളൂ അല്ലാതെ ഉറങ്ങത്തില്ല പകലൊറക്കവേ ഇല്ല
ആഹ് ആഹ്
സ്കൂളിലാകുമ്പോ അതിന്റെ സമയത്തൊക്കെ എഴുന്നേക്കയും ഉറങ്ങയും എടുക്കൊക്കെ ചെയ്യും.
ആഹ അതന്ന തന്നെ ആ
ആ ഇപ്പൊ ത്തന്നെ രാത്രിയാവും കെടന്നുറങ്ങുമ്പൊ പിന്ന സ്കൂൾ നേരത്തെ എഴുന്നേപ്പിച്ചില്ലേ സ്കൂൾ സമയമാവുമ്പൊ പാട
ആ ചെറുതിന് എത്രയാണായത് രണ്ടൊ
രണ്ടായില്ല
ആഹ അംഗണവാടി പറഞ്ഞയ ക്കാ യാനൊന്നും ആയിട്ടില്ലല്ല ആഹ
ഉം ഇവടെ മൂന്ന് വയസ്സായാലേ ഇരുത്തത്തുള്ളൂ.
ആഹ സംസാരിക്കുവൊ
ആ അത്യാവശ്യക്കെ ചെറുതായിട്ടൊക്കെ വർത്താനം പറയും
ആഹ്
ആ ചെലടത്ത് രണ്ടു രണ്ടര വയസ്സിലൊക്കെ ഇരുത്തും നഴ്സറികളിലെ ചെലതെ
ആഹ് ആഹ രണ്ടര വയസ്സിലക്കെ ഇരുത്തും അതന്ന
ഇത്തത്തില്ല
ആഹ് ഞാൻ ആ ഞാന എടുക്കൂല രണ്ട് ഞങ്ങളെ ആ ഭാത്ത് രണ്ടര വയസ്സൊക്കെ ആകുമ്പോ പിന്നെ അമാര് ജോലിക്കൊക്കെ പോകുന്ന ആളുകള ഉണ്ടാവല്ലോ അപ്പൊ അങ്ങനെ ഇരുത്തും ഉം
ഉം ഞാൻ ചോയിച് എവടെ രണ്ടാമത്തെ പ്രസവ സമയത്ത് ആക്ക് രണ്ടര വയസ്സായായിരുന്നു അന്നേരം അവിടെ ഇരുത്തിയിട്ട് എന്നാ ആശുപത്രിയിലൊക്കെ പോവാള് അവര് സമ്മയിക്കത്തില്ല
ആ അതെ അങ്ങനെ ഇരുത്തുന്ന ആളുകളണ്ട് പക്ഷെ ഞമ്മക്ക് അങ്ങനെ ഇരിക്കാന്ന് തോന്നൂലല്ലോ കുട്ടികളാമ്പേയെ.
ആഹ് എന്റെ വീട്ടന്റെ അവിടെ രണ്ടര വയസൊക്കെ പിള്ളേരിരുത്തു.
ആഹ്‌.
എനിക്ക് തോന്നീ പിള്ളേർ കുറവുള്ളോട്ത്താ തോന്നു.
ആഹ അതന്നെ അതന്നെ ആ അവർക്ക് കൊട് കല്ല അങ്ങനെ രണ്ടര വയസൊന്നും ഇത്തുന്ന കൊണ്ട് കൊയപ്പല്ല.
ആഹാ ഇവിടെ പറ പറയുന്നത് അവർക്ക് ഏ ലിസ്റ്റ് കൊടുക്കണന്ന് ഇത്ര പേരെ
ആഹ്‌ ആഹ്‌.
ഉം
ഉ അവരുടെ അംഗരവാടി പറയും രണ്ടര വയസ്സ സായ കുട്ടികൾക്ക് പമ്പേസൊക്ക കെട്ടിയിട്ട് അങ്ങെ കൂടെ കൊണ്ടേരുന്നുകൊണ്ട് ബുദ്ധിമുട്ടില്ല പക്ഷ അവർ. ഈ രാവിലെ മുതൽ വൈകിട്ട് വരെ പമ്പേഴ്സ് ഇട്ട് കൊടുക്കാർഞ്ഞ ബുദ്ധിമു ട്ടല്ലേ ഇൻ ഭക്ഷണം ഒക്കെ വരാൻ അപ്പൊ ഞാ ഒന്നും അങ്ങനെ ആക്കി ഇതുവരെ തിട്ടില്ല മൂന്ന് വയസ്സ് രണ്ട് ആ മൂന്ന് വയസൊക്കെ ആകുമ്പോഴേക്കും തിരുത്തും പിന്നെ നാല് നാലാം വയസിൽ വരെ ആ സ്കൂൾ ചേർത്താനായല്ലോ
ആ ആ ഒരു വർഷം നേഴ്സറിയിൽ പോയി പിന്നെ എൽ കെ ജിയിലോട്ട് വിട്ടു.
ആ അതന്നെ ഞാനും ചെയ്യതു വേറെ ഒരു വർഷം അംഗനവാടിൽ പറഞ്ഞയച്ചിട്ട് പിന്നെ സ്കൂളിൽ ചേർത്ത്
ആഹ ആഹ് ആഹ
ഉം എന്നാ ശരിയട്ടോ ആഹ്‌. ആ ആയിക്കോട്ടെ
ശരി
ആ നീ കട്ടാക്ക്ട്ടോ
എന്തോ
നീ കട്ടാക്കിക്കോ